ഹലോ-
ഹലോ കൊറെ നാളായല്ലോ വിളിച്ചിട്ട് ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്-
ആഹ് കൊറെ നാളായി വേറെന്താ പിന്നെ?
ചായ കുടി കഴിഞ്ഞോ രാവിലത്ത?
ഓ രാവിലത്ത ചായകുടി ഒക്കെ കഴിഞ്ഞു അങ്ങനെ പോണ്- പിന്നെന്താ? ഉം ഇന്നിപ്പോ ഞായറാഴ്ച ആയണ്ട് പരിസര ശുചീകരണം ഒക്കെ ഉണ്ടോ വീട്ടില് സൺ‌ഡേ അങ്ങനെയാണല്ലോ?
ആ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാ ഇപ്പ ഞങ്ങളെ മറ്റേ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നെ വന്നിട്ടുണ്ടായി. അപ്പൊ ഒരു ഞായറാഴ്ച്ച ദിവസങ്ങളിൽ നമ്മുടെ വീടും പരിസരോം വൃത്തിയാക്കാൻ പറഞ്ഞിട്ട് ണ്ട് കൊതുകിന്റെ ശല്ലിയം കാരണം.
ഞായാഴ്ച- അല്ലെങ്കിലും ഞമ്മള് എല്ലാ ഞായറാഴ്ചയും ഏ ഏതെങ്കിലും ഒരു ദിവസം തിരഞ്ഞെടുത്തിട്ട്- നമുക്ക് ഒഴിവള്ള ഒരു ദിവസം അങ്ങനെ ചെയ്യണം എന്നാല് നമ്മുക്ക് തന്നെ അതിന്റെ ഗുണം. രോഗങ്ങളും കൊതുകുകളും-
അവര് പറഞ്ഞ കൊതുക് കൂടാണെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്-
ആഹ് ആഹ് മെസ്സേജ് എല്ലാർക്കും വന്നിട്ടുണ്ട് അതേപോലെ- ആശാവർക്കർമാര് ഇങ്ങനെ ആഹ് ഹെൽ ഹെൽത്ത്- ഹെൽത്തിന്റെ ആൾക്കാര് വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഏ അന്ന് അവരൊന്ന ഓർമ്മിപ്പിച്ച് നമ്മൾ ചെയ്യും.
ചെയ്യും ആഹ് അത് തന്നെ ഇപ്പൊ നമ്മ ഒരാഴ്ച ചെയ്യും. ഇപ്പൊ അവരിപ്പ ഇന്നലെ വന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ചെയ്യും പിന്നെ നമ്മൾ അടുത്ത് ചെയ്യൂല-
ആഹ് ചെയ്യൂല അതൊന്ന് ഇടക്ക് ഓർമ്മിപ്പിക്കാൻ ആള് വോണം ഏത് കാര്യം ചെയ്യണെൻങ്കിലും-
ആണ് ഹ ഹ ഹ ഇത് അതുപോലെ ഞങ്ങ്ക്ക് ഇന്ന് അയൽക്കൂട്ടത്തിൽ അയൽക്കൂട്ടം ഉണ്ട്, ഞങ്ങ്ക്ക് അയൽക്കൂട്ടത്തിൽ ഇന്ന് ക്ലീനിങ് ഇണ്ട്, അതായത് നമ്മടെ പ്രദേശം മാത്രം ഒന്ന് പുല്ല് പറിക്കല് അതുപോലത്തെ സംഭവങ്ങള് ആ അത് തന്നെ, ആഹ്
മ് ആഹ് കവറ്, പ്ലാസ്റ്റിക്, മിഠായി കവറുകള് ആഹ് നമ്മള ഏരിയ നമ്മള കുടുംബശ്രീന്റെ ഏരിയകള് മ്
അത് തന്നെ അത് തന്നെ നമ്മള് എല്ലാ സ്ഥലത്തും പോയിട്ടും നമ്മക്ക് ചെയ്യണം വീടിന്റെ ഏരിയയില് എല്ലാ വഴികളും പലര് വഴി കൊണ്ട് വലിചെറിയല് വേസ്റ്റുകൾ.
ഇപ്പം നന്നാക്കണാണല്ലോ എടക്ക് നമ്മള് നമ്മൾന്നെ നന്നാക്കുല്ലോ മറ്റുള്ളത് നന്നാക്കാനാണല്ലോ ആള് ഇല്ലാതെ വരിക.
ആഹ് ആഹ് ആഹ് ഈ വഴികള്ലേ വഴികളില് പുല്ല് പൊടിച്ചു പുല്ല് പിടിച്ചെടുക്കുന്ന ചെടികള് ആഹ് അത് അത് തന്നെ അത് തന്നെ.
ആഹ് നമ്മള് ക പ്ലാസ്റ്റിക് മാത്രം പൊറുക്കിയിട്ട് കാ
കാര്യം ഇല്ല, ആഹ് ആഹ് ഹലോ ഹലോ
ഒന്ന് പോയാ മതി നമ്മക്ക് അറിയാൻ പറ്റും.
ഹലോ കേക്കുന്ന ഹലോ ഹലോ ഹലോ ആ കേക്കുന്നുണ്ടാ എടക്ക് കട്ടായിപ്പോണ്ടേ. ആ റേഞ്ചിന്റെ പ്രശ്നം ആയിരിക്കും, ആഹ് ഇങ്ങനെ കേക്കണിണ്ട് എടയ്ക്ക് ഇങ്ങനെ കട് കേൾക്കണില്ല.
ആഹ് ഇ ഇവടെ കൊഴപ്പല്ല, ഇവടെ കൊഴപ്
കുഴപ്പില്ലല്ലേ ആ അപ്പ എന്റെ ഇവിടേക്കും ആഹ് അപ്പ ഇന്ന് ഉച്ചക്ക് ശേഷം മൂന്ന് മണിക്ക് ശേഷ് ക്ലീനിങ് അല്ലേ അയൽക്കൂട്ടത്തില്.
ആഹ് ആഹ് ആ ആ
അവിടെ ഇങ്ങനിണ്ടാ മഴയില്ല അത് ഭാഗ്യ ഇപ്പ തെളിഞ്ഞീക്കണ്ട്.
മ് ഇന്ന് തീരെ പെയിതിട്ടില്ലലേ അപ്പോം ഇവിടെണ്ട് ഇവട് ടെ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങള് ഇതേപോലെ അന്ന് നല്ല കാലാവസ്ഥ ആയിനല്ലോ കഴിഞ്ഞയാഴ്ച്ച ഫുള്ള്. വെയിലൊക്കെ വന്നിട്ട് നല്ലോണം ഒണങ്ങി നിക്കുന്ന സമയാനു അപ്പം മ് ആഹ് കഴിഞ്ഞ ഞാറാഴ്ച്ച ഞങ്ങള് ഇതേപോലെ ഞങ്ങള് ഉച്ചക്കാണ് കൂടല്. കുളിയൊക്കെ കഴിയണേന് മുന്നെയായിട്ടാവുമ്പോ ഒന്ന്കൂടി സുഖാണല്ലോ നമ്മക്ക്. വൃത്തികേടാവൂല്ലല്ലോ ഇത് ഇന്നത്തെ പുല്ലും കാടോക്കെ വെട്ടാൻ പോയാ നമ് എന്തായാലും നമ്മക്ക് വൃത്തികേട് വരും. ചളീം മണ്ണൊക്കെ പ്ലാസ്റ്റിക്കൊക്കെ പെറുക്കല്ലേ നെല്
ആഹ് പ്ലാസ്റ്റിക് പെറ്
അപ്പം ഉച്ചയ്ക്ക് മുന്നേ ആക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇപ്പം പിന്നെ വെയിലൊന്നധികം ഇണ്ടാവുല്ലല്ലോ ബുദ്ധിമുട്ടുണ്ടാവുല്ലല്ലോ. ഉച്ചക്കൊന്നായാല് നമ്മള് വീട്ടിലെ പണിയൊക്കെ ഒതുക്കി വെച്ചിട്ട് ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര ടൈമിലാണ് ഞങ്ങള് കൂട. നമ്മള് എല്ലാരും കൂടി ആവുമ്പോം കൊറച്ച് സമയം മതിയല്ലോ, ഒരു മണിക്കൂറ് ഒന്നര മണിക്കൂറ് മെനക്കെട്ടാ മതി.
ആഹ് അപ്പ അടുത്തടുത്ത വീടുകളിലാണ പോണ, അടുത്തടുത്ത വീടുകളാണ ഈ കൂ
വല്യ ദൂരോന്നുല്ല. ആഹ് ഒരു കിലോമീറ്ററിന്റെ ഉള്ളില് ഒക്കെ ആയിട്ട് പെടും എല്ലാരും കൂടി. വട്ടത്തില് അടുത്തടുത്തല്ല നോക്കിയാല് കാണണ വട് ട്ടം അടുത്തൊന്നു അല്ല, കൊറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്, എടകലർന്ന് ട്ടാണ് വീടുകള്, പിന്നെ ആദ്യം ആദ്യ ഒരു കുടുംബശ്രീ ഇണ്ട് അവടെ. നെലവില് അപ്പോ അമ്മമാരൊക്കെ ആയിട്ട് ആദ്യൊരു കുടുംബശ്രീ ഇണ്ട്. പിന്നെ അമ്മള് ഏജിൽ വന്ന ആൾക്കാര് കൊറെ ആൾക്കാര് പുതിയ ആൾക്കാര് വന്ന് പിന്നെ കുടുംബശ്രീ ഇണ്ടാ ക്കിയതാണ്, അപ്പ കൊറച്ച് ഡിസ്റ്റൻസ് ഇണ്ട് വീടുകള് തമ്മില്. എടേല് കൊറെേ ആൾക്കാാര് വേറെ വന് വേറെ കുടുംബശ്രീ ഇള്ളതു കൊണ്ട് എന്നാല് അധികം വല്യ കൊഴപ്പല്ലാത്തൊര് ആണാണോ.
അപ്പോ നിങ്ങടെ പഞ്ചായത്താണോ എങ്ങനെയാണ്.
ഞാൻ പഞ്ചായത്താണ്.
പഞ്ചായത്ത് അപ്പ പഞ്ചായത്ത് എത്ര ഉണ്ടാവും എത്ര ഏകദേശം എത്ര കുടുംബശ്രീ ഇണ്ടാവും എണ്ണം
ഉ പഞ്ചായത്തില് ഇപ്പോ ഏകദേശം എത്രല്ല ഞങ്ങള വാർഡ പിന്നെ പഞ്ചായത്തിലെത്ര പതിന പതിനെട്ടോ അങ്ങനെ എത്രയോ ആണ് തോന്നണ്
അത്രേ ഉള്ളൂ ആ ആ ആഹ്
ഇപ്പോ തന്നെ മൂന്നും നാലും ഒക്കെ ഉണ്ടാവുമല്ലോ അത്രന്നും ആവൂല ഇപ്പോ തന്നെ വരുന്നുണ്ട് അഞ്ചോ ആറോക്കെ ഒരു വാർഡിൽ തന്നെ കുടുംബശ്രീ. പഞ്ചായത്ത് വാർഡ് അങ്ങനെയല്ലേ വരാ ഒരു വാർഡിലന്നെ പഞ്ചായത്തിൽ എത്രയോ ഇരുപത്തൊന്നോ എത്രയോ വാർഡുകള്ണ്ട്
അപ്പം അതി അതിലേറെ വരാൻ സാധ്യതയണ്ട് കുടുംബശ്രീ കറക്റ്റ് എണ്ണനിക്കറിയില്ല. അങ്ങനെന്തോ പറഞ്ഞുകേട്ടിന്ന്
ഞാൻ പറയാ എല്ലാ കുടുംബശ്രീ ഇങ്ങനെ ശരിക്കും നടന്ന് പോകുന്നുണ്ടോ അല്ലെങ്കിൽ വെല്ലോം പൊളിഞ്ഞു പോയിട്ടുണ്ടോ?
പൊളിഞ്ഞു പോയത്ണ്ടോന്ന് അറിയില്ല നമ്മളത് പറ പത്ത് പതിനഞ്ച് വർഷ ആയി ഇതുവരെ കൊഴപ്പില്ലാതെ അതേപോലെ പോകുന്നുണ്ട് പിന്നെ നല്ല നല്ല സംരംഭങ്ങളൊക്കെ തുടങ്ങി നല്ല ഉയർച്ചയിലെത്തിയ ആൾക്കാരും ഉണ്ട്. നല്ല സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിയ ആൾക്കാരുണ്ട്. എ കേന്ദ്രഗവൺമെന്റിന്റ. നല്ല സമയവും അയൽക്കൂട്ടം തന്നെ സംരംഭങ്ങളൊക്കെ തുടങ്ങിയ ഈ വനിതാ ഹോട്ടല് അങ്ങനെ മറ്റേ ഫുഡിന്റെ പിന്നെ കുട്ടികളെ. ഫുഡിന്റെ ഒക്കെ അങ്ങനെ പ്രൊഡക്ടിന്റെ ഒക്കെ തുടങ്ങീട്ട്. പിന്നെ നല്ല അംഗീകാരം കിട്ടിയ കുടുംബശ്രീകളും ഉണ്ട്. പിന്നെ ഓ നമ്മളൊന്നും പിന്നെ അങ്ങനെ ഇല്ല ഞങ്ങൾ തുടങ്ങീട്ടില്ല ആ അങ്ങനത്തെ. സാഹചര്യമുള്ള ആൾക്കാരല്ല തുടങ്ങാനെ കു കുഞ്ഞുങ്ങളും ചെറിയ കുഞ്ഞുങ്ങൾ. സ്കൂളിൽ പോണ കുട്ടികളൊന്നും ഉള്ളവർക്ക്. അത് ശരിയാവൂല അങ്ങനെ വല്യ സംരംഭങ്ങളും തുടങ്ങിയാൽ. ആ ജോലിക്കാരുണ്ട് കൊറച്ച് ആൾക്കാര് വലിയ ജോലി. എന്നല്ല എന്നാലും ഉണ്ട് ജോലിക്ക് പോണോലാണ് ഗവൺമെന്റ് ജോലിക്കാരൊന്നുംല്ല.
അല്ല സാധാ ജോലിക്കാര് അല്ലേ ഡെയിലി ആ.
കടകളിൽ പിന്നെ ഓഫീസ് ജോലി ഉള്ളോലും ഉണ്ട് അക്ഷയില് വർക്ക് ചെയ്യണ. ആളുണ്ട് അങ്ങനൊക്കെ ഒള്ളു അപ്പോ അവർ. ബുദ്ധിമുട്ടാണേ അപ്പം കൊറച്ച് ആളെ വെച്ചിട്ട് ചെയ്യാനും പറ്റൂല്ല പിന്നെ വീട്ടിലിരിക്കുന്ന ആൾ. കരയ്ന്ന് പറഞ്ഞാല് സ്‌കൂ സ്കൂൾ വരണ സ്കൂള് നിന്ന് വരുന്നേ പോണേ കുട്ടികളെ നോക്കാനും വീട്ടിൽ ആളില്ലാത്തവരെ. ബുദ്ധിമുട്ടാണ് ആ സമയത്ത് ആൾ വേണല്ലോ വീട്ടില് അപ്പൊ അങ്ങനെ. ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു സംവിധാ സംഭവം. തൊടങ്ങിയാല് തയ്യലിന്റെ അങ്ങനെ എന്തെലുമൊക്കെ തൊടങ്ങണം. ഒക്കെ പറഞ്ഞീനി കുറച്ചാൾക്കാര് പഠിച്ചൊക്കെ ചെയ്തീനി കുടുംബശ്രീന്റെ കീഴില് തന്നെ. തയ്യല് പഠിപ്പിക്കണ പരിപാടി ഉണ്ടായിനല്ലോ. അപ്പൊ അതിലൊക്കെ കൂടിയിട്ട് പഠി പരിശീലനം ഉണ്ടായിരുന്നു. അത് പഠിച്ചിട്ട് പിന്നെ തൊടങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ റെഡി ആയിട്ടില്ല.
ആ ഇപ്പൊ അതുപോലന്നെ കമ്പ്യൂട്ടറിന്റെ ഇപ്പ തുടങ്ങുന്നുണ്ടല്ലോ പഠിപ്പി. കല് എടു എഡ്യൂ ടീച്ചറിന്റെ അതും പഠിച്ച കൊള്ളാല്ലേ നമുക്ക് ഏകദേശം നമുക്ക് ബേസിക് എല്ലാം കിട്ടും അതിനെപറ്റി.
അല്ല പഠിച്ച കൊള്ളാന്നോ ഇപ്പത്തെ സാഹചര്യത്തില് പഠിക്കണം നമ്മള്.
ഓക്കേ
ഏകദേശം നമ്മൾ അതിനെ പറ്റിയൊക്കെ ഒരു അറിവുണ്ടായാലേ നമ്മൾ എവിടെയും കുടുങ്ങൂല വല്ലാണ്ട്.
ആഹ് ആഹ് ആഹ്.
ച്ചിരിക്കണം അങ്ങനത്തെ സം സൗകര്യമൊക്കെ നമ്മൾ മുന്നിൽ വരും നമ്മള് ചെയ്യണത് ചാൻസ് ഉപയോഗിക്കണം എന്തെങ്കിലൊക്കെ ഉപകാരം. ആ എന്തെങ്കിലൊക്കെ. നമ്മൾ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ കാര്യായിട്ട് മുന്നിൽ കാണുന്ന സ്ത്രീകൾക്കും വീട്ടമ്മമാർക്കും ഒക്കെ. കണല്ലോ ആ കാര്യത്തില് ഏത് സംഗതിയും പഠിച്ച് വെച്ചാല്. നമുക്ക് ഉപകാരം ഉണ്ടാവും എപ്പോഴെങ്കിലും ആയിട്ട്.
പിന്നിപ്പം ഇപ്പം എല്ലാരും വീട്ടിലും കമ്പ്യൂട്ടറും യൊക്കെ ഉണ്ടാവൂല്ലോ പഠിക്കണ മക്ക. മക്കളും വലിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മക്കളായ എന്തായാലും നമുക്ക് അത് ആവശ്യാണ് ലാപ്ടോപ്പും കമ്പ്യൂട്ട. മക്കളൊക്കെ വീട്ടില് അപ്പം അങ്ങനുണ്ടാവുമ്പോ നമ്മക്ക് ചെയ്ത് നോക്കാനും ഒക്കെ സുഖാണ് ഒന്ന് പഠിച് വെച്ചാല്.
കമ്പ്യൂട്ടർ അറിയാമോ വെല്ലോം പഠിക്കാൻ പോയിട്ടുണ്ടോ അങ്ങനെ വെല്ലോം ക്ലാസ്സില്.
ഇല്ല പോയിട്ടില്ല ഞാന് ചെറുതായിട്ടോ ഒക്കെ എന്തെങ്കിലുമൊക്കെ വീട്ടില് ലാ. ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു ഇപ്പൊ മോൻ കൊണ്ടുപോയി വീട്ടിലില്ല ഇപ്പൊ മോൻ പഠിക്കാൻ വേണ്ടിട്ട്.
ആ ആഹ് ആഹ്
അപ്പൊ ഉണ്ടാവണ ടമ്മില് അങ്ങനെ കൊറ കൊറെശെക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു നോക്കും. ക്കും ഓപ്പൺ ആക്കാനോ അങ്ങനെ. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അറിയുള്ളു വലിയ ഐറ്റംസ് ഒന്നും അറിയില്ല.
അ ഇതുപോലെ ഞങ്ങൾക്ക് ആ ഇവിടെ ഒരു സ്ഥാപനമുണ്ട്. അവിടെ ഇങ്ങനെ രണ്ടു മാസത്തെ കോഴ്സ് ഉണ്ടായി ഫ്രീ കോഴ്‌സ് അല്ല. അപ്പം ചെറിയ ഒരു എമൗണ്ട് ആവും. കൊറെ പെണ്ണുങ്ങ അപ്പൊ ഞാന് ടാലി കുറച്ച് പഠിച്ചിട്ടുണ്ട് ടാലിയില്ലേ.
ആ ആഹ് ആഹ് താലി
കാരണം മുടങ്ങിപ്പോയിന്ന് പറഞ്ഞാ ചെറിയൊരാർ പിന്നെ അതാങ്ങട് പോയിലേ ഈ ആകെ രണ്ട് മാസം ഉണ്ടായൊള്ളു ഇപ്പോ അ അപ്പൊ എനിക്കത് തന്നെ താങ്ങായ് പ്പോ ഇപ്പ അറിയാലോ ടാലിക്കാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് ഇ കമ്പ്യൂട്ടറില് പഠിക്കുന്നത് ടാലി പഠിച്ച നമ്മക്ക് എവിടേലും കേറി ചെല്ല.
അത് പഠിച്ചെടുത്താല് വെറുതെ ആവൂല
വെറതാവൂല്ല അതാണ് ഇപ്പൊ ജസ്റ്റ്‌ ഇയർ ഫ്രീ അല്ല ചെറിയ എമൗണ്ട്ന്ന് പറഞ്ഞ അത്ര വലിയമൗണ്ട് നമക് പ്പൊ നമ്മളുദ്ദേശിക്കല് അഞ്ഞൂറുവാ കൊട്ത്ത് രണ്ടു മാസം ആയിരംരൂപ വരുള്ളൂ.
ആഹ് അങ്ങനെയൊക്കെ വരുമ്പള് അങ്ങനെയൊക്കെ കിട്ടിയാല് ആഹ് പഠിച്ച് വെച്ചാൽ എന്തൊരുകാ നല്ലകാര്യാണ് ഇപ്പൊ ഏതൊരു കടയിൽ പോയാലൊക്കെ ഇതന്നെല്ലേ ഉള്ളു. ക്കെ ഫുള്ള് ഡിജിറ്റലല്ലേ
ആ പക്ഷേ എനി അല്ല ചാൻസ് നഷ്ടപ്പെട്ട്. പിന്നെ യ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻപറഞ്ഞില്ലേ ഡെലിവറിക്ക് ശേഷം കൊച്ചിന് ആക്കു ക്ക് ഗർഭിണിയവണൊന്നുണ്ട് എനിക്ക് ഇതുപോലെ ഫോട്ടോഷോപ്പാ വന്നത് ഓഫോൾ അപ്പൊ ഞാൻ ഇത് പഠിച്ചിട്ട രണ്ടു മാസം പോയി പഠി ഫോട്ടോഷോപ്പ്. ആഹ് ഇതിപ്പോ ഞാൻ മറന്ന് പോവേ ചെയ്ത് രണ്ട് വർഷം
ആഹ് ആഹ്
ഈ ഫോട്ടോഷോപ്പ് ന്ന് പറഞ്ഞത് നമ്മളെ യ്‌തല് ഈ ഫോട്ടോ എഡിറ്റ് ചെയ്യല് അങ്ങനത്തെ സംഭവമാങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഏഹ് നമ്മ ആകെ രണ്ടു മാസം ബേസിക്കേ പഠിച്ചിട്ടുള്ളു
ആ അതിനെന്താറിയോ നമ്മള് സ്വന്തമായിട്ടിങ്ങനെ ട്രൈൻ ചെയ്തൊണ്ടിക്കണം നിർത്താൻ പാടില്ല വെറുതെ ആണെങ്കിലും ഫോണിലോ അങ്ങനെയൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ട് നിക്കണം ന്നാലേ മറക്കുവല്ലെങ്കി അത് അയിഞ്ഞിപ്പോ തയ്യലൊക്കെ ആയാലും അങ്ങനെന്നേ നമ്മള് ടുത്തോണ്ട് നിക്ക് ക്കണം മറക്കാൻ പാടി ഹ് ഇട്ട് പോയാ പിന്നെ മറന്നു പോകും ഒഴിവാക്കിയന്നെ, ആഹ് ചെയ്തോണ്ടിക്കണം ചെറുതാ ആ ഓക്കെ. ഓക്കെ ഓക്കെ ആ ഓക്കേ ഓക്കെ